ഹലോ കേൾക്കാമോ ഹലോ
ഹലോ
കേൾക്കാമോ
ആഹ് കേക്കാം
ആഹ് എന്തെടുക്കു അയിരുന്നു
ആഹ് ഞാനിവിടെ മഴയക്കല്ലേ വെറുതെ ഇങ്ങനെ ഇരുന്നതാ
അതെ ഇപ്പ മഴയൊക്കെയാണ്ട് പുറത്തട്ടന്ന് ഇറാങ്ങാൻ വയ്യല്ലേ
അതെ അതെ മൊത്തം മഴയലെ അതോണ്ട് പുറ്ത്ത്ന്ന് ഇറങ്ങാനൊന്നും
അങ്ങ അതെ അപ്പം വീട്ടില് ആരെങ്കിലും ജോലിക്കൊക്കെ പോവുന്നുണ്ടോ മഴയായിട്ട്
മഴയതുകൊണ്ട് പൊതുവെ ജോലിയൊന്നും കൊറവാ
ഉം ആഹ് ഇവിടെ അങ്ങനെ പൊതുവെ ഇപ്പ അങ്ങനെ മഴ ആയോ ആയതു കൊണ്ട് തന്നെ അങ്ങനെ പൊതുവേ പോവാറില്ല പിന്നെ ഭഷണംക്കെ കഴിച്ചോ
ആഹ് കഴിച്ച് മഴ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇടക്കടക്ക് കഴി
ഓ അതെ ആഹ് മഴയൊക്കെ ആയോണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോപ്പൊ നമുക്ക് സമയത്തിന് സമയത്തിന് ആഹാരം കഴിക്കാല്ലയോ
അതെതെ
നമ്മളിപ്പോഈ മഴയണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകാണ്ണല്ലേ ഇപ്പ എത്രോ ആഹ് എടങ്ങളിൽ ഇപ്പം വീട് പോലും ഇല്ലാതെ മഴയൊക്കെന്നനഞ്ഞ് എത്രോ പേര് ആഹ് എത്രോ പേര് അങ്ങനെ മഴയൊ
മഴയും പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുവ അതെ മയേ മഴ കാരണം പനി അസുഖങ്ങള് അങ്ങനെ മ- മാറായോഗങ്ങളെല്ലാം ഈ മഴയത്തൊക്കെയല്ലേ എല്ലാ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുന്നത് തന്നെ
അതെ അതെ മഴയത്തക്കെയാണ് അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പൊ പൊതുവേ നമുക്കിവിടെ മഴ മഴ കാലാവസ്ഥ ത്തെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അല്ല്യയോ ഇപ്പൊ പൊതുവേ നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് മഴയേ ആസ്വദിക്ക്യം പക്ഷെ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങൾലൊക്കെ ആണെങ്കിൽ കൂടുതൽ പേരും കൊറച്ചും കൂടരു എന്താ
പൊറത്തു നിന്ന് എന്താ പറയാ പൊറത്തു നിന്ന് നോക് ക്കുവാണെങ്കി മഴ കാണാൻ നല്ല ഭങ്ങിയാ എന്നാ അതിലേക്ക് ചെന്ന് ചെല്ലുമ്പോഴാണ് അസുഖങ്ങളായാലും എന്തൊക്കെയാ ഓരോ വീടുകളും നശിക്കുന്നത് അതൊക്കെ തന്നെ മഴ ഒരു ഭങ്ങിക്ക് മാത്രം മാത്രേ ഉള്ളൂ അത് കാര അത് തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കി നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ
അതെ അതെ വളരെ ഹ് ശരിയാണ് ഈ താങ്കൾ പറഞ്ഞത് കാരണം ഈ മഴയൊക്കെ പെയ്യുമ്പം പുറമേ നമ്മള് നോക്കുമ്പ ആ നല്ല ഭംങ്ങിയാണ് പക്ഷെ അകമേം നമ്മള് ഒരു നോക്കുമ്പഴാണ് അവരുടേതായ വെഷമങ്ങളൊക്കെ ഒക്കെ കാണുമ്പഴാണ് നമുക്ക്
അതെ ഈ മഴ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ കുറേ ആൾക്കാരുണ്ട് ജോലിക്ക് പോകാതെ അത് മാത്രമല്ല വീടുകള് ചോർന്നൊലിച്ച് അങ്ങനെ കൊറേ ദുരന്തങ്ങൾ തന്നെ സംഭവിക്കുന്നത് ഈ മഴ കാരണം മഴ നിർത്താതെയുള്ള മഴ ആദ്യത്തെ മഴയാണെങ്കിൽ നമുക്ക് പുതുമഴ പോലെ ആസ്വദിക്കാം അത് തീർ തുടർന്ന് പെയ്തുകൊണ്ടിരി രിയ്ക്കുവാണെങ്കി അത് നമുക്ക് തന്നെ ഒരു ഭീഷണിയായി വരും
അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് കാര കാരണം ഇപ്പം ഈ മഴയ മഴ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മഴയെന്ന് പറ പ്രകൃതി ദുരന്തമല്ല എന്നാലും പ്രകൃതി ദുരന്തമായ ഒരു റിപ്പോർട്ടല്ലേ ആ പ്രളയം എന്നിങ്ങനെ കൂട ഈ മഴയുടെ ഒരു കാലാവസ്ഥയിലാണ് അവിടെ നമുക്ക് എന്തും എന്നും സംഭവിച്ചേക്കാം അപ്പൊ പെട് പെട്ടന്ന് ഇപ്പരു മഴയാണെങ്കി പിന്നീട് അത് ചെ അവ്ടെ കാണാം ഒരു ഉരുൾപൊട്ടലും മണ്ണിടിച് ച്ചിലോ അങ്ങനെയൊക്കെ പല സ പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്ക്യും
ആ മറ്റ് ഉരുൾപൊട്ടല് മണ്ണിടിച്ചല് എന്നിവ എന്നിവ എന്നിവ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ തന്നെ കാരണം ഈ മഴയാണ് മഴ നിർത്താതെ പെയ്യുന്നതോടൊപ്പമാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടാകുന്നതും വീടുകൾ നശിക്കുന്നതും ഒക്കെ അതുകൊണ്ട് മഴയെ ഒരു പ്രകൃതി ദുരന്തമായിട്ട് തന്നെ കണക്കാക്കാം അത് കാരണമല്ലേ ഓരോ
ഏ അത് വല്യ വല്യ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതും
അതെ അതെ പറയും പോലെ തന്നെ ഈ മഴ ഇപ്പൊ നമുക്ക് ഒരു ക ഒരു കണക്കിന് പറയാണേ മഴയും ഒരു പ്രകൃതി ദുരന്തമായി നമുക്ക് കണക്കാക്കാം കാരണം മഴയുടെ കാലാവസ്ഥയിൽ തന്നെയാണല്ലോ ഇങ്ങനെ പ്രകൃദുരന്തങ്ങൾ സംഭവിക്കുന്നത് അതുപോൽ തന്നെ ഇപ്പഴും നമ്മുടെ ഒരു ഇടക്കാലത്ത് ഇപ്പോൾ ചുരൽമല എന്ന് പറയുന്ന പ്രദേശത്തില് ഉര്ള്ള് ആ ഉരുൾപൊട്ടല്ലേ എല്ലാവരെയും ഒരു ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അതല്ലേ ഇപ്പൊ സന്തോഷ എല്ലാവരും ഉറങ്ങിക്കിടന്ന എല്ലാവരും പിറ്റേ ദിവസമായപ്പോ ആരാരും ഇല്ലാതെ ഒരു കുടുംബക്കാരുപോ എല്ലാ ഒരുകുടും ആ കുടുംബത്തോട് ജീവിച്ചവരാരും ഇപ്പ ആരും ജീവനോടെ ഇല്ല
ഇതു പോലും നിലനിൽക്കാതെ
അതെ അതെ
അതെ എല്ലാർക്കും വെഷമകരമായ സംഭവം തന്നെയായിരുന്നു അത് ചൂരൽമലയിലെ അതും നമ്മൾ കണ്ട് ആസ്വ ആസ്വദിച്ചിരുന്ന മഴ തന്നെ നമുക്ക് ക്ക്‌ വില്ലനായതായിരുന്നു
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ ആ ജനവാസമുള്ള ഒരു പ്രദേശമായിരുന്നു ചുരൽമരൽ എന്ന് പറയുന്നത് നാട് പക്ഷെ ഇപ്പഴും ഇത് കണക്കാക്കി നോക്കുവാണെങ്കി ഇപ്പ വ്ടെല്ലാവരും ആ അവിടുത്തെ ഒരു ദുരിതാവസ്ഥ കാണാനായിട്ടാണ് എല്ലാവരും പോകുന്നത്
അതെ എണ്ണ മയലും എല്ലാം കുറവ് തന്നെയാണ്
അതെയതെ എത്ര പേരുടെ ജീവനാണല്ലേ പോയത്
മം തീർച്ചയായും അതുകൊണ്ട് മഴ മഴ തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയും പ്രകൃതി ദുരന്തവും മഴ മഴ ഉ മഴയി എന്താ പെയ്യേണ്ട എന്നല്ല കുറച്ച് ദായിട്ട് പെയ്യുവാണങ്കി മറ്റ് എന്താ മണ്ണ്ടിച്ചിൽ ഉരുൾപൊ പട്ടൽ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച കൂടെ ഒരു ശാന്തത കിട്ടും
അതായത് പറയുന്ന പോലെ തന്നെ പ്രകൃതി ദുരതമായിട്ട് ഈ മഴയൊക്കെ വരികയാണെ കുറച്ചുകൂടെ മുൻകരുതൽ നമുക്ക എടുക്കാം അല്ലേ ഇപ്പം ഈ പറുന്ന പോലെ തന്നെ ഈ മഴയുള്ള കാലാവസ്ഥയിൽ ശക്തമായ കാറ്റുള്ള കാലാവസ്ഥ ലൊക്കെയാണ് ഒട്ടുമിക്ക പേരും മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് ഇറങ്ങുന്നത് ആ ഒട്ടുമിക്ക പേരോടും നമ്മൾ പറയും നമ്മളൊരു സൂചന ഒരു കരുതൽ പറയും ഇന്നട് ഇന്ന- ഇന്ന സ്ഥലം വരെ പോകാവൂ പക്ഷെ ചിലവരാണെങ്കിൽ അവരുടെ ജോലി അതാണ് ചിലവർ അതിൽ കൂടുതലും പോകും ആ ഒരു എന്താണ് മുൻകരുതല് ഉള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും പോകും
ആഹ് മുന്നറിയിപ്പ് നൽകിയാലും അവിടെ നിൽക്കുന്ന ആൾക്ക് ഇപ്പൊ തന്നെ എന്താ ഏ ഉരുൾപൊട്ടലായാലും ആ ഒരു പ്രദേശത്ത് ഇപ്പം മുൻപ് കാലം തൊട്ടേ ഉരുൾപൊട്ടൽ ഉണ്ടതാ ഉള്ളതാണെങ്കിൽ കൂടെ മുൻകരുതലായിട്ട് പറഞ്ഞാൽ കൂടിയും അവരരും മാറും ഇപ്പ തന്നെ ഡാമിന്റെ തീരത്ത് വീട് വെച്ചേക്കുന്ന ആള്- തന്നെ മുൻകരുതലായിട്ട് ഗവൺമെന്റ് ആയാലും പറയും അപ്പോഴും അവരത് കേൾക്കാറില്ല അവർക്കവിടെ തന്നെ നിക്കാനാണ് താല്പര്യം
അതെ അതെ ഇപ്പം ആഹ് നമ്മളും മാറി ചിന്തിക്കേണ്ട നമ്മളും അവർ പറയുന്നത് ഏ നമ്മളൊരു സമ ഒരു പ്രസക്- അവർ പറയുന്നത് ശരിയാണെന്ന് കണക്കിലാക്കിക്കൊണ്ട് നമുക്ക അവിടെ നമ്മുടെ ജീവന് ഒരു കരുതലടുത്ത് നമുക്കത് മാറി നിക്ക- ക്കാം അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണെന്ന്
നമ്മുടെ ജീവനൊ ഒരു വില നൽകിക്കൊണ്ടോ ഒന്നോർത്താ അവര് പറയുന്നതും കുറച്ചൊക്കെ കേട്ടി- ട്ടു കൊണ്ട് നമ്മൾ മാറുകയാണെങ്കിൽ ഏഹ് കുറച്ചുകൂടെ നല്ലതായിരിക്കും
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ കഴിഞ്ഞ മുൻകാ മുൻ കാല വർഷങ്ങളിൽ തന്നെ നമുക്ക് പ്രളയം അതൊരു വൻ ദുരന്തമായിരുന്നു പ്രളയം എ പറയുന്നത് എത്ര ജില്ലകളിലാണ് എത്ര പേരാണ്
പ്രണയം പന്തളം അതെ പന്തളം പ്രദേശത്ത് തന്നെ എന്ത് ഇതായിട്ടാണ് വ്യാപി-
അതെ അതെ അതെ പന്തളം പ്രദേശത്തൊക്കെ തന്നെ എന്തുമാത്രം ഓരോ വീട്ടിലും എന്തുമാത്രം വെള്ളമാണ് കയറിയത് അവർ നിന്ന സ്വന്തം വീട്ടിൽ നിന്ന്
പക്ഷെ വീടുകൾ വൃത്തിയാക്കി എടുക്കാൻ വരെ എന്ത് പാടുപട്ടിട്ടാണല്ലേ ഇത്ര എന്തുമാത്രം സാധനങ്ങൾ നശിക്കുകയും ചെയ്തു ആളുകളുടെ എണ്ണത്തിലും കുറവു വന്ന് ഉം അതെ ആ മഴ സത്യം പറഞ്ഞാൽ മഴ തന്നെ ഒരു വില്ലനാണ് കണ്ടുകൊണ്ട് ഇപ്പ തന്നെ എന്താ ഇപ്പോഴത്തൊരു മുമ്പൊക്കെ എന്ന് വച്ച് കഴിഞ്ഞാ പെയ്യാതിരുന്ന് പെയ്യുമ്പോ ആ മഴ നമ്മൾ ആസ്വദിക്ക്വായിരുന്നു ഇപ്പൾ മഴ പെയ്തു തുടങ്ങുമ്പോ തന്നെ നമു ക്ക് പേടിയാ
അതെ അതെ വളരെ വളരെ ശരിയാണ് പറഞ്ഞത് കാരണം മഴേന്നൊക്കെ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെയ ആണെങ്കി ഇങ്ങനെ പ്രളയം. ഈ ഉൾപ്പൊട്ടൽ നമ്മളങ്ങനെ കേൾക്കാറില്ല പൊതുവെ ഇപ്പൊ പൊതുവെ എന്താണ് പ്രകൃതി ചൂഷണം
അതെ മുമ്പ് മഴ മാത്രേ ഉള്ളായിരുന്നു ഇപ്പ തന്നെ മഴ വരുമ്പോ മഴയുടെ കൂടെ തന്നെ ഓരോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ സംഭവിക്കും മുമ്പ് മഴ മാത്രേ ഉള്ളായിരുന്നു
അതെതെ പണ്ട് കാലങ്ങളിൽ നമുക്ക് മഴയന്ന് പറ ആസ്വദിക്കാം ആ മഴയത്ത് കുളിക്കാന്ന് എന്താ കളിച്ച് രസിച്ച്
മഴാന്ന് പറയുമ്പോ തന്നെ ഒരു ഓർമ്മയായിരുന്നു ആഹ് മഴന്ന് പറയുമ്പ- തന്നെ ഒരു ഓർമ്മയാണ് ഇപ്പം തന്നെ ഇപ്പോ ഓർമ്മയെന്ന് വെച്ചാൽ നല്ല ഓർമ്മയും മോശമായ ഓർമ്മയും കൂടെ ചേർന്നിട്ട ഇപ്പ വരു-
അതെ അതെ അത് അത് ശരിയാണ് പഴയ കാലങ്ങളിൽ നമ്മളൊന്നും എന്തുവാ ഈ മഴയന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ ഓർക്കും നല്ലൊരു ഓർമ്മയ പക്ഷെ പ്പോഴന്ന് പറയുമ്പോ മഴേന്ന് ഓർക്കുമ്പോഴേ പ്രളയം പ്രകൃതി ഉരുൾപൊട്ടൽ
അതിന് ആഹ് തീർച്ചയായും ഉരുൾപൊട്ടലായാലും മണ്ണിടിച്ചിലായാലും എല്ലാം തന്നെ ഒരു പരിധിവരെ നമ്മൾ മനുഷ്യർ തന്നെ തടഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാ മാറ്റാവുന്നതേ ഉള്ളൂ മുന്നറിയിപ്പുകളെല്ലാം കേട്ട് അതേ രീതിയില് ചെയ്ത് കഴിഞ്ഞാ കുറച്ച കൂടെ നല്ല രീതിക്ക് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാം ഇത്രയും സംഭവിച്ചിട്ടും ചില ആൾക്കാർ ഇല്ല കുഴപ്പമില്ല ഇവിടെത്തന്നെ നിൽക്കും എന്നുള്ള രീതിയിൽ നിൽക്കുയാണെങ്കി അവിടെ ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കല്ലേ ചെയ്യുന്നത് ഡാമിന്റെ സൈഡിൽ തന്നെ കുട്ടികളുള്ള പ്രദേശങ്ങൾ എത്രയോ പ്രദേശങ്ങളുണ്ട്.
താഴ്ന്ന അതായത് കുന്നിന് മുകളിൽ താഴ്ന്ന പ്രദേശം താമസിക്ക അവർക്ക് അവരുടെ ജീവന് വലിയ അപ ത്താണ് പക്ഷേ അവര് പോകില്ല, നമ്മളിപ്പോ ഒരു പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയില് വെച്ചാ അവരെ
അങ്ങനെ ഒരു വില കൽപ്പിക്കുന്നില്ല അപ്പോ തന്നെ വലിയ വലിയ ദുരന്തങ്ങൾ വന്നിട്ട് രക്ഷിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചൊക്കെ മനുഷ്യരും കൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
അതായത് പറയാ പറഞ്ഞാൽ എഹ് ശരിയാണ് കുറച്ചൊക്കെ മനുഷ്യരും ശ്രദ്ധിക്കണം കാരണം
വ്യക്തമായി പൂർണ്ണമായി ഒരുത്തരും നമ്മളെ കൊണ്ട് ഒക്കത്തില്ല, ഇതിനെ തടയാൻ അതുകൊണ്ട് ഒരു പരിധി വരെ അപകടങ്ങളും എന്താ വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നുമല്ലാം നമുക്ക് മാ മാറിയെടുക്കാൻ മാറാൻ സാധിക്കും.
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് പൊതുവെ പ്രകൃതി ചൂഷണങ്ങൾ ഇപ്പോ പൊതുവെ കുന്നുകൾ ഇടിച്ച് നികത്തുക. പുഴകള് ജലാശയങ്ങളൊക്കെ അവര് മണ്ണ്
അതെ ഒരു വെള്ളം പൂർണമായിട്ട് ഒരു സ്ഥലത്ത് നിലനിൽ ക്കണ്ട ഭാഗത്ത് തന്നെ അവിടെ അത് നികത്തി എന്ത പറയ ഒരു വീടായാലും എന്തെല്ലാം തന്നെ അവിടെ ആഹ് അങ്ങനെയല്ലേ വീടുകളെല്ലാം ഭൂമിക്കടിയിലോട്ട് താന്നു പോകുന്നത് തന്നെ
അതെ അതെ പിന്നെ അതുപോലെ തന്നെ ആഹ് വയലുകളും നി നിരത്തുക.
പോയിട്ടുട്ട്, അതെ വയലുകളൊ ക്കെ നേരത്തെ ഇപ്പോൾ എന്നും വയലുകളും ഒന്നും കാണാ ഒട്ടുമിക്കെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലം ഓരോ പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നുണ്ട്.
അതെ അതെ ഒട്ടുമിക്ക പ്രദേശങ്ങളൊന്നും ഇപ്പൊ വയലുകളൊന്നുമില്ല, വയല് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നു വയലുമൊക്കെ
വയലുകള് പിന്നെ പണ്ടത്തെ പണ്ട് നിലനിന്ന ഗ്രാമ ഭംഗിയൊന്നും ഇപ്പോ എവിടെയും കാണാനില്ല.
അതെ പണ്ട് നിലനിന്നുന്നൊരു ഗ്രാമ ഭംഗി ഇപ്പോ ഒരു ഗ്രാമം എന്നൊക്കെ ആലോചിക്കുമ്പോ എന്ത് രസമായിരുന്നു, പണ്ടത്തെ കാലങ്ങൾ ഓർമ്മളൊക്കെ എത്ര നല്ല നിമിഷങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊഴത്തെ തലമുറകൾക്കാണെങ്കിൽ അത് ആസ്വദിക്കാൻ പോലും സ സമയം കി കിട്ടാനില്ല അതുപോലെ തന്നെ അവർക്കത് ലഭിക്കാറില്ല കാരണം നമ്മളിങ്ങനെ വയലുകൾ നിരത്തുന്നു പുഴകൾ നിര
പണ്ടത്തെ ആളുകളോട് ചോദിച്ചാൽ തന്നെയും അവരുടെ എന്താ പറയ മഴയെ പറ്റിയുള്ള ഓർമ്മകളെന്ന് പറയുമ്പൊ അവർക്ക് കൊറേ ഒരുപിടി നല്ല ഓർമ്മകളായിരിക്കും. എന്നാ നമ്മളോട് മറിച്ച് ഇപ്പൊഴത്തെ കാലത്തിലെ ആൾക്കാരോട് എന്താ മഴയെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മക്ക് പറയാൻ ദുരന്തങ്ങള് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഴും.
അതെ അതെ പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ ദുരന്ത പ്പ പ്രളയമായിക്കോട്ടെ ഇന്ന്' കണ്ടിട്ടില്ല, പക്ഷേ, പൊതുവേ നമ്മുടെയൊക്കൊരു കാലത്തായിരുന്നു കൊറോണ കാലഘട്ടത്തൊക്കെ ആയിരുന്നു പ്രളയം വന്നു ആഹ് ഇടക്കകാലത്തായിരുന്നു പ്രളയം '
അതെ അതെ തീർച്ചയായിട്ടും ഇപ്പോ ഒരു മൂന്നാല് വർഷമായി ട്ട് അടുപ്പിച്ച് പ്രളയത്തിന്റെ ആഹ് ഒരു ഇതിലാണ്.
അതെ അതെ ഇപ്പം മുൻകാല വർഷങ്ങൾ പ്രളയം നടന്നിട്ട് പോലും ഇപ്പൊഴും അതിന്റെ ഒരു തീരാ നോവുണ്ട്.
അല്ല എന്താ ഈ ഒരു അടുത്ത കൊറ ച്ച് വർഷങ്ങളായിട്ട് എന്നാ പണ്ടുള്ള നോക്കുവാണെങ്കിൽ പ്രളയം നടന്നിട്ട് ഇല്ലെന്നല്ല. ഒന്നോ രണ്ടോ എണ്ണി എടുക്കാവുന്ന രീതി യിലുള്ള ഇതിലാണ് അതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ എന്നാൽ ഇപ്പൊ അങ്ങനല്ല ഓരോ വർഷ ത്തിലും മഴ പെയ്യുമ്പോൾ അതൊരു പ്രളയത്തിന് മുന്നോടിയായിട്ടാണ്.
അതെ അതെ പ്രളയത്തിന് മുന്നോടി അവർ മുൻകരുതൽ എടുക്കാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന ഇടം അപകടപരമായ സൈഡ് മേഖലയാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കൂ എന്നാണ് എല്ലാരും പറയുന്നത്. പണ്ടൊക്കെ നമ്മളങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല
കരുതല് എടുത്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മക്ക് എന്തായാലും ഏത് ദുരന്തത്തെ ആയാലും നമു ക്ക് ഇപ്പൊ തന്നെ കൊറോണ വന്നു നമുക്ക് ഭയ എന്താ പറയാ ഭയമല്ല ജാഗ്രതയായത് കൊണ്ട് നമ്മളതിനെ നേരിട്ടു നിപ്പ വന്നു അങ്ങനെ നമ്മള് നേരിട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ
അതെ നമ്മള് അതെ അതെ ഇപ്പം പ്രകൃതിദുരന്ത മായാലും നമ്മൾ തന്നെ എല്ലാ ജാഗ്രതയോടെ മുൻകരുതതിലൂടെ നമ്മള് ഇപ്പം ഇത് നോക്കി ചെലപ്പൊ അത് പറയുന്നത് മനസ്സിലാക്കി നമ്മള അവിടെന്നൊക്കെ അകടസ്ഥലമേഘലേന്നൊക്കെ ഒതുങ്ങി നിക്കുവാണെങ്കി
അതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന രീതി തിൽ നിന്ന് കഴിഞ്ഞാൽ ദുരംഎ ന്താകും ഉം ഇതല്ലേ ദുരന്തങ്ങളല്ലേ അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും
അതെ അതെ ഇനിയിപ്പൊ ഈ വരുന്ന തലമുറയിലായിക്കോട്ടെ ഇനിയിപ്പോ ഈ ഉള്ള ത്ത കാലങ്ങളിലായാലും പ്രകൃതിയോടെ ഇണങ്ങി അത് പ്രകൃതി ചൂഷണം ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ആഹ് ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങൾ നമുക്ക് ജീവി
പ്രകൃതിയോട് ചെയ്യുന്നതിന്റെ ദ്രോഹ ഹത്തിൻ്റെ ഫലം പ്രകൃതി തിരിഞ്ഞ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദുരന്തങ്ങളായിട്ട്
അതെ അതെ ഇപ്പം പ്രകൃതി വിഷയ ങ്ങളൊന്നും ഇല്ലാതെ പ്രകൃ തിയോടണങ്ങി നമുക്ക്നിയും ജീവിക്കാൻ ആഹ് സാധിക്കട്ടെ ഇനി വരും തലമുറളിൽ നമുക്ക്